ഹലോ ആഹ് ഹലോ ന്തക്കെ ണ്ട്? വഹലക്കു സ്ലാ
സുഖം എന്തൊക്കെണ്ട് വിശേഷം?
നല്ലത്
ആ എന്താ ഭക്ഷണക്കെ കഴിച്ചോ?
ഓ കഴിച്ചു കഴിച്ചങ്ങനെ ഇരിക്ക
ആഹ് ആ മക്കളൊക്കെ വരാനായില്ലേ?
വരാനായി ആഹ്
നല്ല മഴയാണല്ലോ?
നല്ല മയെ ഒരു വൈക്ക് പോവാ ചരിച്ചന അപ്പൊ പിന്നെ മയനോട്
ആ അത് ശെരി ബൈക്ക് ആയിരിക്കലോള്ളേ. ആ ആ പിന്നെ എന്താ മ മക്കളെ എത്തിയില്ല എത്ര ആളാണ് മക്കള്
മൂന്നാള്
ആ ശരി സ്കൂൾ ഇട്ട് വരുമ്പ്പോത്തനൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചട്ടണ്ടാവുംല്ലേ.
ഓ ഇണ്ടായിരുന്നു ബ്രെഡ് ഉ ചോറ് ഉണ്ണൂല
മക്കൾക്ക് ചോറ് ഉണ്ണാൻ മടിയാ ചോറ് ഉണ്ണുല അപ്പ ബിസ്ക്കറ്റും ചായയും ചോദിച്ചിട്ടാ വരിക ഇന്നിപ്പോ അവല് അവല് കൊടുക്കാന്ന് വിചാരിച്ചു അവലേ ഉള്ളൂ ബിസ്കേറ്റ് രാവിലെ കഴിച്ചു പോയി പിന്നെ ചെറിയ ആളുണ്ടോ സ്കൂളില് എത്രയാളാ പോണെ. ആ ആ
ചെറ്ത് ഇവിടെ ഇല്ല ചെറുത് ഇ പാലൂടി നിർത്ത വച്ചാണ്ടേ ങ്ങട്ട് പറഞ്ഞയച്ച് എന്റെ വീട്ടിക്ക് പറഞയച്ച്
ആ അത് ശരി എത്ര വയസ്സ മൂന്ന് വയസ്സായോ
മൂന്ന് വയസ്സ് ആയില്ല രണ്ട് വയസും മൂന്ന് മാസവും
ആ
അത് കുറെ രണ്ട് വയസാവണ്ടേ നമ്മളിപ്പോ പെൺകുട്ടികൾക്ക് രണ്ട് വയസ് ആവണ വരെ ഉള്ളൂ
ആ അങ്ങനെ ആ അങ്ങനെ. ആ അത് നല്ലതാണ് മറ്റവർക്ക് അത്ര തന്നെ ആരിക്കും അല്ലെ കൊടുത്തത്
ആ ആ വല്യ വോർക്ക് പിന്നെ രണ്ടാമത്തെ തോള് പെട്ടെന്നുണ്ടായപ്പേ അപ്പ പിന്നെ പെട്ടെന്ന് വേഗം നിർത്തിയതാ ആ മറ്റോ
പറയണ പറയുന്നത് കേക്കാം
ആ ആ ശേ രണ്ടാമത്തെക്ക് ഓക്ക്ന്തേമാതിരി രണ്ട് വയസാണ് കിട്ടീത്
ആ ശരി ആ ആ ഇപ്പഴത്തെ എന്റെ പിന്നെ അടുത്ത പ്രെഗ്നൻസി ഉണ്ടോ അങ്ങനെ ആ ശ ശെ പെട്ടെന്ന് നിർത്താന്ന് പറഞ്ഞപ്പളെ ശ ഇനിയിപ്പ നഴ്സറിയിലൊക്കെ ആക്കാനായല്ലോ
ആ എന്നത്തെ ആ അതന്നെ
ഉം ഉം
എവിടെ മക്കള് ആര് പറഞ്ഞാലും കേക്കൂല്ലേ
ഇല്ല ഇല്ല മൂന്നാള് പോയിണ് ഒരാൾക്ക് ഇനി പ്ലസ് വണ് ആറാം തീ പിന്നെ ആറാം തീയതി തിങ്കളാഴ്ച അന്ന് തുടങ്ങുള്ളൂ പ്ലസ് വണ്ണ് ആ വായക്കാടാണ് കിട്ടിയത് പഠിച്ച സ്കു സ്കൂള് തന്നെയാണ് ഹ്യുമാനിറ്റീസ് ആണ് എടുത്തത് ഒരു വിധം സയൻസും ഒന്നും താല്പര്യം ഇല്ലാത്തോനെണ്ട് ഹ്യുമാനിറ്റിസാണ് എടുത്തെ ആറാൻ തിയെ ഉ ഞാൻ ചേർത്തി ആറാം തിയെ തുറക്കും സ്റ്റാർട്ട് ചെയ്യും പിന്നെ തിങ്കളാഴ്ച അത് വേറെ ചെറിയ പാർട്ട് ടൈം ജോലിക്ക് പോവും ഓന് അപ്പൊ പ്ലസ് വൺ ഒക്കെ പത്താം ക്ലാസ്സ്‌ കഴിഞ്ഞാ വെറുതെ മക്കളട് നല്ല എന്തെങ്കിലും ഒരദ് ആയിട്ട് എന്തേലും ഏൺ ചെയ്യാൻ വേണ്ടിട്ടേ
ആ അതെയതെ അതെതെ
ഉ പിന്നെ എന്താ ഹസ്ബൻഡ് ജോലിക്ക് പോയിനെക്കിലെ
ഇവിടെല്ല മോള് മോള് രണ്ടാമത്തോള് ഓള്പം ഏത് സ്കൂളിലാ
ആ മോള് വായക്കാട് തന്നെയാണ് രണ്ടാളും എരട്ട മക്കള് രണ്ടാളും ഒരാൾ ഇംഗ്ലീഷ് മീഡിയം ഒരാൾ മലയാളം മീഡിയം ആണ് വായക്കാട് തന്നെയാണ് കൊഴപ്പല്ല മോളിലെ ബസ്സുണ്ടല്ലോ ബസ്സില് പോവും
ആ അപ്പൊ ബസ് പോയനേണ്ട് ആ അതന്നെ എന്താ ഉച്ചക്കന്നെ സ്പെ
ബുദ്ധിമുട്ടായിന് ഒരു കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടുപോയി
ആ ഒരു വർഷം പോയില്ലേനി
ഏ ഇല്ല ഒരു വർഷത്തോളം പിന്നെ വീട്ടില് പിന്നെ റസ്റ്റിലേനി നട്ടല്ലിന് ചെറിയൊരു പരിക്ക് പറ്റിട്ടേ അപ്പൊ അ ആ റസ്റ്റിലേനി അപ്പൊ പിന്നെ ഇപ്പൊക്കെ മാറി. ഈ ഒമ്പതാം ക്ലാസ്ക്ക് പോൽ തൊടങ്ങീട്ടേള്ളു.
ഹേ അപ്പൊ എട്ടാം ക്ലാസ് പിന്നെ ഇങ്ങ എന്താ കംപ്ലീറ്റ് ചെയ്തില്ല.
പിന്നെ ഞാൻ ട്യൂഷൻ ഓൺലൈലായിട്ട് പഠപ്പിച്ചതലെനി എക്സാം എഴുതാൻ വാണ്ടീ മാത്രം പോയതേനി അപ്പൊ ഉ മ് മ് തേപ്പിട്ട് കെട്ടലേനി ആയുർവേദ ചികിത്സേനി അപ്പൊ നടക്കാൻ പറ്റൂല ന്ന ർഞ്ഞപ്പളെ പിന്നെയാണ് ചീക്കോട് സ്കൂളേനി അ കൊറച്ച് ദൂരണ്ട് പോവാന് അപ്പൊ ബുദ്ധിമുട്ടായപ്പോ ഞാൻ അവിടെ പിന്നെ പോവ ണ്ടായിരിച്ച് ടീച്ചർമാരും ക്ലാസ്സിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇരിക്കണ ആ ഭാഗത്തേനി വേദന ആഹ അതന്നെ അത് അപ്പൊ പറഞായച്ചിനി അപ്പൊ വീട്ട്ന്ന് മറ്റേ തൈലം ആപ്പ് ഒക്കെ കേറ്റീട്ട്
ഓ അങ്ങനെ എക് അപ്പൊ എക്സാം ഒക്കെ എങ്ങനെ എഴുതേ
എക്സാം അയിന് പോവും അഹ് കൊർച്ച് സമയാണ് എല്ലടി ഇണ്ടാവുവ കൊറെ സമയം ഇരിക്കണ്ടല്ലോ അയിന് പിന്നേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ലാസ്റ്റ്. ഏ ഓളെ കാണിച്ചെ ഹോസ്പിറ്റല്ന്ന് സെലപൂരേനി കാണിച്ചത്. അങ്ങനെ പിന്നെ മ് മോ ഒരു മോളാണ്. ആഹ്
എവിടെ ഇമ്മ വിടെ വീട്ടിൽ വേറെ ആരൊക്കെണ്ട്.
വീട്ടിൽ ഇവിടെ മ്മണ്ട് മ്മക്ക് ഇപ്പൊ സുഖല്ല്യ കാൽന് ഒരു പൊട്ടൊക്കെ പറ്റി മ് മ് മുറ്റത്ത് വൈക്കി വീണിട്ട് ഏഹ് അങ്ങനാ കെടക്കാണ്. സുഖല്ല്യാ അപ്പം പിന്നെ അ പിന്നെ ഹസ്ബന്റും രണ്ട് പെങ്ങമ്മാരും ണ്ട് വ്ടെ ഒരെ കല്യാണം കഴ്‌ച്ച്.
ഓല് വീട്ടിലുണ്ടോ?
ഏ ഇവിടെ ഇല്ല ഇപ്പ ഇല്ല ഓൽ ഓലെ വീട്ടിലന്നെ ഓൽ എട്തന്നേണ്.
ആഹ ആഹ് ആഹ് വരല്ല്യോല്
ആഹ് വരണ്ട് എട്ക്ക് വരും ഇപ്പം ഓൾക്ക് വീ ഒരാൾക്ക് വീട്. പണിയാണ് മറ്റേ ആള് ട്യൂഷൻ സെന്ററിൽല് മെന്ററായി വർക്ക് ചെയ്യാണ് അപ്പോം. രണ്ടാക്കും വരാ അങ്ങനെയ്യൂല തുടക്കത്തിലൊക്കെ വരണ്ടീന് കാരണം. മ്മന പിടിച്ച് കാല് ഒരാൾ പിടിക്കേണ്ടീനി ഒരാളെ താങ്ങി ഇരുത്തും വാ. പിന്നെ അങ്ങനെപ്പം കൊർച്ച്‌ വേദന കൊറവുണ്ടായപ്പം ഞാൻ തന്നെ ചെ. അങ്ങനെ പോവ്ന്ന് പിന്നെ മഴേണല്ലോ. ഓ പണയ്ഞ് ഞ്പ്പ മക്കള് വരുമ്പോത്തിന്ന് എന്തേ ണ്ടാക്കണേ ചാരിച് ഇരിക്ക. പിന്നെ മഴായോണ്ട് ഒന്നും ഉണങ്ങി കിട്ട്ണില്ലല്ലോ ഡ്രസ്സ്. അതോണ്ടാണൊരു ബുദ്ധിമുട്ട് ഏഹ് മെഷീനില്ല അതോണ്ടാണ് പിന്നെ അല്ലെങ്കില് അ. അത്ണ്ടായ ഉണങ്ങാനും സുഖേനിം തിരുമ്പാ കല്ലിലായാലും. അലക്കൽ അമ്മക്ക് എങ്ങനും കഴിയൊല്ലൊ അത് തന്നെ മു റ്റത്ത് താർപ്പായ കെട്ടിട്ടെ പക്ഷെ അതും ചെറുങ്ങനെ ലീ. ക്ക് ണ്ടായിട്ട് ഉള്ളിലൂടെ വെള്ളം വന്നിട്ട് ഉണങ്ങിയതും നനയ്യ അങ്ങനൊരു പ്രശ്നണ്ട്. അങ്ങനെ പോണ് മഴ ആയാ അടുപ്പിച്ച് മഴ ആയാൽ അങ്ങനെയാണ് കൊർ. ച്ച് വെയിലർച്ച പിന്നെ ഒക്കെങ്ങട്ട് ഒണങ്ങിക്കിട്ടും.
ആഹ് ആഹ് തണുപ്പാകുമ്പ ഉണങ്ങി കിട്ടൂലല്ലോ ല്ലേ.
ആ അതന്നെ പിന്നെ യൂണിഫോം ഒക്കെ തന്നെ കൊറച്ചൊരു കാറ്റൊണ്ടാ മതി ന്നാലും കുട്ടികൾ തണുപ്പ് വിടിപ്പികാതെ വിടാൻ പറ്റൂലല്ലോ രണ്ട് കൂട്ടൊക്കെ ഉണ്ടായൊണ്ട് പ്രശ്നല്ല
ട്ടൈലിട്ടണെങ്കി അയ്മലൊങ്ങെനെ വെച്ച്
ആഹ് വിട്ടാ മതിലേ. അങ്ങനെയൊക്കെ ചെയ്യലാണ് ചെറിയ ഡ്രസ്സുകളൊക്കെ ഒക്ക ഒന്നും കയ്യൂല്യ.
ആഹ്
എ യൂണിഫോം ആണെ കട്ട് ഫാന്റുകളൊക്കെ. ആ മ് ബോ ആൺകുട്ടികളെ ആഹ അയ്ശരി. ചൂട് വാണല്ലോല്ലേ രാത്രി കിടക്കുമ്പോ ഫാൻ ഇട്ടാട്ട് ചിലോർ പർഞ്ഞ
ആ ഫേന് ഇട്ടാല് ണ്ടാവൂല അച്ചേക്ക് നെൽത്ത് വരിച്ച് ടാ
ആഹ് അങ്ങനെല്ലേ ആ ഞങ്ങൾ തെ പിന്നട് അടി തണുപ്പാണേ അടി മുറ്റത്ത് വെള്ളം കെട്ടി നിന്ന്ട്ടെ അടിയിലൂടെ പൂല് കയറിട്ട് അടിയും നല്ല നെലം നല്ല നനവാ അത
നമ്മള അവിടെ തറവാട്ടിലൊക്കെ ആകുമ്പോ അങ്ങനെ എന്റെ കുട്ടികളെ ശീലൊക്കെ അടിക്കാൻ അങ്ങനെ ആ അവിടെ അത എന്നിട്ട് അടങ്ങനെ നിരത്തിട്ടേക്കും
ആഹ ശരി ഇപ്പൊ പ്രസവിച്ച ട്ക്ക്ണോൽക്കൊക്കെ ബുദ്ധിമുട്ട ശീല തിര്മ്പലും ക്ക് പിന്നെ ഇന്ന എന്തേനി
ഉണങ്ങി പോ
ഭക്ഷണം ഫുഡ് എന്തേനി കറിയൊക്കെ
ഏ ചോറ് മീകറിണ്ട്
ഏ ശരി അ ആ എവിടെങ്ങന്നെ ഉന്നെ കുമ്പളം ഏ ശരി കുമ്പളം
അ അവിടെ മോളിൽ ഒരു പൊരേ മുടികളിച്ചിൽണ്ടായിനി അപ്പം അവിടുന്നു
ആഹ അത് ശരി ഉം പണി പണിയൊക്കെ കഴിഞ്ഞിരിക്കാവൂലേ.
ആഹ്
സ്വന്തം വീടാണോ?
ആഹ് ആഹ് ആഹ്
ഇമ്മ വീട്ടില് ഉണ്ടാവുലേ. തലവാട്ടിലാക്കാ ആഹ് ആഹ്
നാത്തൂന്റെ വീട്ടിലാ
ആഹ് ആഹ് അഹ് സരി. അടുത്തന്നെ ആയിര്ക്കുലെ?
ആഹ് ആഹ് ഒന്ന് എടക്ങ്ങട്ട് വരും.
ആഹ് ആഹ് അഹ്ശരി. ആ അങ്ങനെ അവ്ടിം വെടിം ഇങ്ങനെ നിന്നാ മതിയല്ലോ. പ്രായംന്നുള്ള ആളാ ആവൂലലെ
ആഹ് കുറച്ചൊക്കെ പ്രായണ്ട്.
ഏഹ് അഹ് ശരി. അല്ല ഓല ഓല കാര്യങ്ങൾ ചെയ്യാൻ പറ്റ്യ കോലത്തിലാവുമ്പോ പ്രശ്നല്ലല്ലോ. ഒരു സ്ഥലത്ത് കെട്ക്കുമ്പളാണല്ലോ. ബുദ്ധിമുട്ട് നമ്മൾ നോക്കണ്ട്യ കാര്യങ്ങളൊക്കെ വരുമ്പളാണല്ലോ എവിടെങ്കിലൊന്ന് നിക്കണ്ട്യേരാ. അല്ലാഞ്ഞാ ഓൽക്ക് ഇഷ്ടള്ളോട്ത്ത് നിക്കാലോ.
ആഹ് ആഹ്
പിന്നെ ആഹ് ചെർത്പവ്ടല്ലെ ഇപ്പൊ ഒ റ്റക്കായിരിക്കൂല്ലേ ഹസ്ബൻഡ് ജോലിക്കോയിണ്ടാവൂല്ലേ ആഹ് അഹ് ശ
ചക്കണ്ടോ വീട്ടില്?
ഓഹ് ചക്കണ്ട്. അപ്പൊ ചക്ക കൂട്ടാന് വറവിടാൻ വാണ്ടിട്ടേ നോക്കാ. ഇന്ന് രാവ് ച്ച് കൊർ ച്ചേരത്തെ. കൊർച്ച് രണ്ടീസായി ചക്ക കൊണ്ടന്നച്ചിട്ട് അത് ഓ ര് ചെറിയ ചൊളെ അഹ് പറിച്ട്ക്കാൻ കൊർച്ച് ബുദ്ധിമുട്ടേനി. കുളിക്കാൻ പോണേന് മുന്നേ അഒക്കെ സരിയാക്കി വച്ചിട്ട് ഇപ്പൊ ഞാൻ വറവിടാൻ വേണ്ടീട്ട് തേങ്ങര കാത്ത കോൽത്തിതൂ വറവിട്ടിട്ട് കയ്ക്കൂലെ. അങ്ങനാക്കാൻ വേണ്ടിട്ട് ചട്ടി വെക്കള ആഹ് അത് രസ ആഹ് അതെ കുട്ടിയേൾക്ക് ചെലപ്പൊക്കെ എടക്കൊക്കെ നല്ല തോനെ കണ്ടാ ഓൽക്ക് ഇഷ്ടണ്ടാവൂല്ല. കുറച്ചൊക്കെ ആയിട്ട് കൊടുത്താല്
ആഹ് അതന്നെ ഇവിടെ അങ്ങനന്നെ ചക്ക കൂട്ടാൻ പോും ഇന്റെ മകക്കൊന്നും തുള്ളി പോകൂല
താണ് വൽക്കല്ലാം ഇഷ്ടം അത് നല്ലോണ്ണം ഇരി ഞ്ഞു വെച്ചാല് കയി ക്കും ഇട് ത്ത് വെ ച്ചാൽ അങ്ങനൊക്കെ
ഇവ് ടെ ഞാ ൻപ്പ വിടെ ഇ ങ്ങനെ അടുക്കളവാത്ത് ഇരിക്കുമ്പോ ഇവിടെണ്ട് പിലാവ് മൽങ്ങനെ കാ ണ് ണതാ ചോയി ച്ചത്
പ്പോ എല്ലാ എല്ലാ പറമ്പിലും ഒരു വിതൊക്കെ വീട്ടിലൊക്കെ ചക്ക ണ്ട് എല്ലാരും അത് കി ചെലോര് യൂസ് യൂ ല ഫുള്ളും നശ് പ്പിച്ച് ഇവടൊ ക്കെ വീണ്ങ്ങനെ പോവലാ അത് പറി ച്ചെട് ക്കാൻഅയിന് മെനക്കട ണം ന്നാ പിന്നെ കിട്ടും
ഇവടെ ചക്ക ഒക്കെ ചെറ്യേ ചൊ ളെ
നാ റ്റോളെ ഒരു ഒരു നമക്ക് ണ്ടാവൂ ല്ല വല്യ ത് നല്ല നല്ല വെ വെറൈറ്റി ചക്കകളു ണ്ട് പലെ സൈസുണ്ട് ഈ ഈ പറമ്പില് പഴംചക്കീം വല്ല്യ ചോളീം ചെ ർ ശോ ഏതാവാണ്ടിയെ ഒക്കണ്ട് ആഹ് അതന്നെ വേ കി ഇല്ല ഇരിഞ്ഞാ വേഗം കിട്ടുന്ന സൈസ് ഉണ്ട് പർചാ കിട്ടാത്തത്ണ്ട് പലെതുണ്ട് അതൊക്കെ, നോക്കി എട്ത് എട്ത്ത് ചേലോൽ കല്ലോണംട്ത്ത്ട്ട് പെ എങ്ങനെങ്കിലൊക്കെ പള്ളലാക്കും
ആഹ് ഇവിടെ വച്ചടിക്ക നി നിരിഞ്ഞ് ഫ്രിഡ്ജി വെച്ചാതി
ആഹ്, ആഹ്, ആഹ് അപ്പൊതാവൂലലേ. ചെലതൊരു കയിപ് വെരൊല്ലോ.
ഇല്ലല്ല ഞാൻ പിടിക്കാ കുറച്ച് വെച്ച് ആദ്യ നാ കൊറച്ചു തേമാതിരി വെച്ച് ഇപ്പ ച്ച് മന്ന് പിന്നെ കുറച്ച് വെച്ച് അടെ വെച്ചാടുക്ക്ണ് ഇതരെ വെ കൂട്ടാൻ വെച്ചല്ല കൂട്ടാൻ വെക്കാച്ചടെ ഇര്ഞ്ഞെച്ച. ആഹ്.
ഈയൊരു മര മധുരണ്ട് നല്ല രസണ്ട് ന്നിട്ട് മധുരങ്ങനെ വരുണണ്ട് അത് വറവിടമ്പേ അഎട്ത്ത് കയിക്കാല്ല രസണ്ടാവും.
ആഹ് അങ്ങനെ ഒരു വെറെ ടേസ്റ്റ് ആണ് അങ്ങനള്ളെ ഇച്ചിരി മധുരള്ളെ
ആഹ്. പിന്നെ ഉം പിന്നെന്താ
ന്നെന്തൊക്കേണ്ട്. വെള്ളം വെള്ളം കേറ്ണ്ടോ?
ഏഹ്, വെള്ളല്ലേ മുറ്റത്തെയ്
ആഹ്
മ അങ്ങള് മോൾളൂടെ വെള്ളം വന്നിട്ട് റോഡിലൂടെ വന്നിട്ട് മുറ്റത്ത് വന്ന് അടിയ വെള്ളം. എന്റെ മുറ്റത് ന്നല്ല വെഹിക്കലാന്നിട്ട്
അവിട്ക്ക് അടീക്ക് തിരിച്ച് കൊടുക്കാ കയൂല്ല
തിരിച് കൊടുക്കാന് ഞങ്ങള് റോഡ് ഇപ്പ ശരിയാക്കി ആദ്യ റോഡിന്റെ കുറച്ച് മുകൾ ഭാഗ ട്ടായിട്ട് വല്യ സാല് കിറിയതെന് വെള്ളം പോവാം എട എടവയിണ്ട് അങ്ങോട്ട് പോവാണ്ടിട്ടേ, അത് തൂർ ട്ട്പ്പ ഞങ്ങള് മുറ്റത്ത്ക്ക് വണ്ടി വെരാൻ വാണ്ടിട്ട് റോഡ്ണ്ടാക്കി. അപ്പാ ആ ആ ആ ചാലിൻലൂടെ പോണ്ട്യെ വെള്ളം നേരിട്ട് മുറ്റത്ത് ക്കെർങ്ങിട്ട്, മൊത്തം മോൾന്ന് വെര്നെ വെള്ളം മൊത്തം മു മുറ്റത്തിലൂടെങ്ങനെ ഒലിച്ച് പോന്നിട്ട്, വെയ്ക്കിട്ട് ചളി
ന്നാഹ് ശരിട്ടോ
ആഹ്, ആയിക്കോട്ടെ ന്നാ ശെരി.
ആഹ്